ഹലോ. ഉം കേൾക്ക്ല്ലേ ഓഹ് കേൾക്ക്ണ്ട്. ഉം എന്തക്കെ. ഓഹ് സുഖായിട്ടിരിക്കിന് എന്താ ഫുഡൊക്കെ ആയോ
ഉണ്ടോ
ഇന്ന് മയല്ല ഇന്നലെ ഇന്നലെ നല്ല വെയിലേനി ഇനി പക്ഷെ ഇന്നലെ വൈകുന്നേരം മുതൽ കുച്ച് രാവിലെ വരെ നല്ല മഴയുണ്ട്
ആണല്ലേ എവിടെ രാവിലെ മുതലേ മഴയായിരുന്നു എപ്പഴും ശരി ഒരു മഴ തോന്നുന്നു നിൽക്കുന്നു ഇനി പക്ഷെ അടുത്തതിനുള്ളത് മൂടിക്കെട്ടി നിക്കുന്നു
അതെയ ഏഹ് ഇപ്പം ചെറുങ്ങന വെയിലറച്ചീന
ആഹ് ആഹ് പിന്നെ
പിന്നെ ആഹ് അത് രാവിലെ ന ഇത് വെക്കണം കാറി വെക്കണം പിന്നെ മക്ക ചോറ ഉപ്പേരി അതൊക്കെ മക്കള് പോകുമ്പളേൊക്കെ
ആഹ് ആഹ്
ആഹ്
എന്താ ഉച്ചക്ക് സ്പെഷ്യൽ എന്താ
സ്പെഷ്യൽ ഇന്നിപ്പോ ബീഫാണ് ഇപ്പൊ ബീഫ് കൊണ്ടോന്നണ്
ഉം ഉം ബീഫ് എങ്ങനെയാ വെക്കണേ
ബീഫ് നമ്മൾ വരട്ടി വെക്കും അതേപോലെ മുളകടാൻ പറഞ്ഞാ മുളകട ഒന്ന ഇപ്പോ വരട്ടാനാണ് പറഞ്ഞത്
ആഹ് ആഹ്
ഉം നിങ്ങളൊക്കെ ബീഫ് വെക്കലുണ്ടോ
ആഹ് പെരുന്നാൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ബീഫക്കെ ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ സത്യം പറഞ്ഞ ഇപ്പം മടുത്ത്
ആഹ്
ഉം ഉം
അയ്ശരി ഇവിടെ പിന്നെപ്പ അമ്മക്ക് കൊറവാ കിട്ടല് കൊറവ അങ്ങനെ കിട്ടുന്നത് കുറവാണ് അതാ ആഹ്
ഉം ഉം ഉം ഇവിടെ ഒരുപാട് കിട്ടീനി അപ്പഴ് ഏഹ് സത്യം പറഞ്ഞാ മടുത്ത് ഇപ്പൊ കഴിക്കാൻ തോന്നണില്ല
ഉം അതും ഇപ്പൊ പറാല് പണ്ടൊക്കെ അറിഞ്ഞാല് ഒരു പൊതി കിട്ടിയാലും അത് നമുക്ക് രണ്ട് വെപ്പിനും മൂന്ന് വെപ്പിനൊക്കെ ഉണ്ട പക്ഷെ ഇപ്പത്തെ ഒരു പൊതിയന്നെ എടുത്താലും നമ്മക്ക് കൊറെ കളയാനും ഒക്കെ ഉണ്ടാവാറ് ആഹ് കൊറച്ചാണല്ലോ നമ്മള് പറയുമ്പോ പൊതിയൊക്കെ വലുതാണെങ്കിലും കൂടിട്ട് ഇപ്പ നമ്മൾ പൊതുവേപ്പ നമ്മള് വാങ്ങിയാലും അങ്ങനെ തന്നെ
ആണല്ലേ നമ്മള് വാങ്ങല് കുറവാ കൂടുതലും ചിക്കനാ വാങ്ങല്
അതയൊ ഏഹ് എടക്കൊരു പൂതി വരുമ്പോ ഒന്ന് വാങ്ങൂ അത് നല്ല ബീഫ ആണ്ന്ന് പറഞ്ഞാണ്ട് കൊണ്ടരും ഉം
ആഹ് ആഹ് ഇവിടെ ആർക്കും ബീഫ് അത്ര പോര ചിക്കനാണ് കൂടുതൽ വാങ്ങല്
ഏഹ് ഏഹ് ഇവിടെ ച ച്ചിക്കനാണ് മക്കൾക്ക്ഷ്ടം പക്ഷെ ഹസ്ബൻഡിന് ബീഫുണ്ട് നല്ല ഇഷ്ട്ടാ
ആഹ് ആഹ്
മ് ചിക്കനാട്ടിലും ചിക്കന് വല്യൊരു തൃപ്തി പോരാ അതോ ചി ചിക്കന് വാങ്ങുകാണെങ്കില് ഇഷ്ടം മറ്റേ ലോൺ കോഴില്ലേ എർച്ചി ഇല് ആ അതെ വാങ്ങ അതിവിടെ മക്കൾക്കാണെ ഇഷ്ടല്യ
ആണല്ലേ
മക്കൾക്ക് ഈ ഇത്ള്ളതാ ഏ എറച്ചിയുള്ളതാണല്ലോ താല്പര്യം അതുവരെയും പിന്നെ മറ്റേ കോഴിയെ കുത്തി വെച്ചിട്ടുണ്ടാണതാണ് അത് വല്യ നല്ലതല്ല ന്ന് പറഞ്ഞാണ്ട് അത് കൊറവാവാങ്ങല്
ആഹ് ആഹ് എനിക്ക് നാടൻ കോഴി അത്ര ഇഷ്ടല്ല
ഉം ഉം നാടൻ കോഴീ തീ പൊതുവെ കൂട്ടൂല മറ്റേ ലഗോൺ മറ്റേ അണ്ണ നമ്മളെ ഈ ബിരിയാണി ഒക്കെ ഉണ്ടാക്കണണ്ടല്ലോ എ എറച്ചി കുറഞ്ഞൊരു കോഴി ണ്ടല്ലോ ലഗോൺ കോയി അറിയും ആഹ് അതാണ് വാങ്ങാല്
ഓ ഓ അതെങ്ങനെ ടേസ്റ്റ് ഉണ്ടോ
ആഹ് അത് നല്ല ടേസ്റ്റാ കറി വെച്ചാലൊക്കെ
ഓ നമ്മൾ ഇതുവരെ അത് വാങ്ങിയിട്ടില്ല എപ്പോഴും ബ്രോയ്ലറ വാങ്ങുന്നെ ഉം
ഉം അത് നല്ല രസാ ട്ടെ കറിക്ക് നല്ല ടേസ്റ്റാ പക്ഷേ എറ ച്ചി അങ്ങനെ ഉണ്ടാവൂല്ല എന്നുള്ളൂ
ആഹ് ആഹ്
അതൊരുല്ല് അധികവും എല്ലാണ് ഉണ്ടാവുക നമ്മള് ഇങ്ങള് ഇങ്ങനെ നമ്മള് ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോണ്ടാണ് അധികവും ബിരിയാണി അത് ആണല്ലോ ഉണ്ടാവുക
ആണല്ലേ എനിക്കത് അറി അറിയാൻ വയ്യ
ആഹ് അമ്മള് കല്യാണ ത്തിന് പോകുമ്പോൾ അധികം ബിരിയാണി അതാ ഉണ്ടാവുക അതാണ് നല്ല ടേസ്റ്റ് ബിരിയാണിക്കൊക്കെ അതാ ടേസ്റ്റ് പറഞ്ഞിട്ട് മക്കൾക്ക് വലിയ താ ത്പര്യം ഉണ്ടാവില്ല അത് അധികം എല്ല കൂടുതലും എല്ലാണ് അത്ണ്ടാവുക
ആഹ് ആഹ്
ഉം ഉം
പിന്നെ ഇപ്പ ഇവിടെ ബീഫും മടുത്തി ട്ടിപ്പൊ ബീഫ് ഡ്രൈ ഫ്രൈ ആക്കിയാലെ തിന്നൊള്ളൊന്നുള്ള എന്നുള്ള അവസ്ഥയിലാണ് വേറെ കറിയൊന്നും ഇപ്പ തിന്നലില്ല ആഹ്
ഏഹ് ഏഹ് അതൊരു രസന്നാണല്ലോ അങ്ങനെ വള്ളല്ലാതെ അതെ ഉം നിങ്ങൾക്ക് തോനെ കിട്ടുവോ ബീഫ്
ഇപ്പൊ ഒരുപാട് കിട്ടീന്
അതെയോ ഏ ചില നാട്ടില് നല്ലോ നല്ലോ അധികം കിട്ടും നമ്മളവിടെ കൊറവാ ഉം
ഇവിടെ നമ്മുക്ക് ഇവിടെ ഏഹ് പള്ളീന്ന് കുറച്ചേ കിട്ടിയോള്ളൂ ഒരു പൊതിയോ എന്തോ കിട്ടിയോള്ളു പിന്നെ ഈ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോയപ്പോ അവിടെന്നൊക്കെ കിട്ടിയത് അങ്ങനെ അങ്ങനെ കി ട്ടിയാണ് ഒരുപാടായത്
ആഹ് അതെയൊ ആഹ് എന്റെ എന്റെ വീടി അവിടൊക്കെ അതേമാതിരി നല്ലോണം കിട്ടും കാരണം ഇതേമാതിരി പള്ളിന്റെ ഒരു പൊതി അത് നല്ല കൂടുതല് ഇണ്ടാവും. പിന്നെ ഈ എ പി, ഈക്ക, മുജാഹിദ്. അങ്ങനെ ഒരോ തരത്തിരിവ്ണ്ടല്ലൊ. അതൊക്കെ എല്ലാർക്കും കൊടുക്കും അവരി അങ്ങനെ കൂ അങ്ങനെ കൂടുതല് കിട്ടും. നമ്മളെ ഈ ഭാഗത്ത് അതൊന്നുല്ല. ആകെ ഒരു പൊതി അങ്ങനെ കിട്ടൊള്ളു. പിന്നെ ഫാസ് ഫുഡൊക്കെ ആയോ.
ആ ഇവിടെ ഫുഡെല്ലാം ഒക്കെ കഴിഞ്ഞ്. ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ്ട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇനി ഒന്ന് കുളിച്ചാ മതി.
ഏഹ്.
ഉം ഒരു ഏഴഏ ആറര അപ്പഴത്തേക്ക് എണീറ്റൊള്ളു.
ആ ആ. മക്കളൊക്കെ പോയോ.
ആ പോയി
ഉം. ഉം. അവര് പോകുമ്പോ പോണതു വരെ ഒരു ശ്വാസം ഇട്ക്ക ശ്വാസയ്ക്കാത ത്തെ ഇതാണല്ലോ. ഓലൊന്ന് പോയാല് പിന്നെ ഒന്ന് ഒരിത്തിരി ഫോൺ ആയിട്ട് ഒന്ന് ഒത്തിരി പോലെ കുത്തിരിക്കും.
അതെ
ഉം രാവിലെ ഇങ്ങട്ട് നീച്ചാല് ഒരു ഒരു സെക്കൻഡ് എവി ടിം നിക്കാൻ കഴിയാത്തൊരു ഇതാണ്. ഉം അവരൊന്നണ്ട് പോയി കഴിഞ്ഞ ഞ്ഞാലാണ് പിന്നെ ഒരു തലേമന്ന് ഇങ്ങട്ട് തൊടങ്ങണം.
ആ എത്രേലാ. പഠിക്ക്ണെ കുട്ട്യേള്.
കുട്ടികള് വല്യ കുട്ട്യാെക്കെ ഇണ്ട്. വല്യ മോള് ഇവ്ടെ ഇല്ല. അവള് അവള് ഹോസ്റ്റല് നിന്ന് പഠിക്ക്യാണ്. ഒരാള് ഫി മൂ ഓള് ഫിസിയോതെറാപ്പിക്കാണ് പഠിക്ക്ണെ ആ രണ്ടാമത്തോള് പ്ലസ് ടു ആണ്. മൂന്നാമത്തോള് ഏയാം ക്ലാസ്സിലാണ്. ചെറ്ത്ണ്ട്. ഒരു മോനാണ്. ഇപ്പൊ എൽ കെ ജി ചേർത്തി.
ആ. ആ. അപ്പൊ ഒട്ട് നീക്ക സമയം കിട്ടത്തില്ല. എല്ലാരും പോകുന്നോരല്ലെ. ഏഹ്. ഏഹ്
ത്തെ പോണോ. ഇപ്പൊ എൽ കെ ജിയിലും കൂടി ചേർത്തി അവൻ അവ അത് നമ്മൾ വേഗം നേരത്തെ എണീച്ചിട്ട് അമ്മളെ പണി ഫുള്ള് കഴിഞ്ഞിട്ട് പിന്നെ ഒര് ഒന്നര മണിക്കൂറിന്റെ അടുത്ത് വെരും. ഓ അവനെ ഒന്ന് പറഞ്ഞി ഇങ്ങട്ട് ഓനെ കു സോപ്പിട്ട് സോപ്പിട്ട് കുളി പിച്ചി അതോടെങ്കിലും ഒന്ന് ഫുഡ് കൊടു ത്ത് മാറ്റി ഒക്കെ സോപ്പിങ്ങിലൂടെ ആണല്ലോ ഇപ്പ നടക്കൊള്ളു.
ആ. ആ. ഇവിടെ ഒരാളാ ഇള്ളത്. അതും എൽ കെ ജീലാ. ഇപ്പ ആക്കിയതെ ഒള്ളു. അതിനെ ഇങ്ങനെ തന്നേണ് എണീപ്പിക്കല്.
ഏഹ്. ഉം അവരെ സോപ്പ്ട്ട് അമ്മളെ ഒറക്കത്തില് അല്ലെങ്കിൽ എന്തെങ്കിലും ഇത്തിരി ഒരു ഇത് വന്ന് കഴിഞ്ഞാൽ പിന്നെ പെണങ്ങിക്കലും ഉം പിന്നെ അപ്പൊ എല്ലാ എല്ലാ സം അതും ആദ്യം തന്നെ വേം എണീചൊക്കെ അങ്ങട്ട് ആക് ഇങ്ങോട്ട് അത് കഴിഞ്ഞിട്ട് ആണ് പിന്നെ അവനെ ഉണത്ത
ആഹ് ആഹ് എങ്ങനെ എപ്പഴാ പോണെ ബസ് എപ്പഴാ വരുന്നേ
ഒമ്പതേ കാൽ ഒമ്പതേ അഞ്ച് ഒമ്പത് പത്താകുംപോക്ക്ണ് വരും
ആഹ് ആഹ് അപ്പൊ കുറച്ചും കൂടെ ടൈമുണ്ട് ഇവിടെ എട്ടര ആവുമ്പോഴത്തേന് വരും
അതെയോ ഏഹ് പ്ലസ് ടു പഠിക്ക്ണ മോള് ഓള് ഇവിടുന്ന് സാധാ ലൈൻ ബസിലാണ് പോവാ ഓള് എട്ട് മണി എട്ടേ കാലാവകുമ്പോക്കും പോവുമ്പടുന്ന്
അപ്പം ഈ എൽ കെ ജി പഠിക്കുന്ന കുട്ടി എത്ര മണിക്ക് തിരിച്ചു വരും
അവന് ഇപ്പൊ പിനെ മൂന്ന് മൂന്നര വരെയാണ് ക്ലാസ് ള്ളത് ഇപ്പ മൂന്നര വരെ എ ക്ക്ലില്ലത് ഇന്നലെ രണ്ട് മണി വരെ ഒള്ളോയിന്നു പിന്നെ ഇന്ന് മൂന്ന് മണിയാണ് ആയിട്ടില്ല മക്കള് കൊറെ കരയുന്ന കുട്ടികളുണ്ട്ന്ന് പറഞ്ഞ് അപ്പൊ അവരൊക്കെ ഒന്ന് ശരിയാവണത് വരെ നേ പ്പൊ ഇന്ന് മൂന്ന് മണിക്ക് വിടു പറഞ്ഞു മൂന്ന് മണിക്ക് വിട്ടാ മുന്നേര മൂന്നേ മുക്കാലാവകുമ്പോക്കും ഇവടെത്തും
ആഹ് ഇവടെ നാല് മണിയാവും എത്താന് എട്ടരക്ക് പോകും നാല് മണിക്ക് എത്തും
ഏഹ് ഏഹ് ശെരി അടു അവിടെ അടുത്താ
ആ ഒരു മൂന്ന് കിലോമീറ്റർ ദൂരംണ്ട്
ഏഹ്
ഉം എന്നും പോകുമ്പോഴാ പ്രശ്നം ഇപ്പൊ ഞാൻ ഇത്ര ദിവസം പോയില്ലേന്ന് ചോയി ക്കും ഇങ്ങനെ എണ്ണിനോക്കും ഇപ്പൊ ഇത്ര ദിവസം ഞാൻ പോയില്ലേ ഇനി എനിക്ക് ഇന്ന് ആബ്സെന്റ് ആവണം അങ്ങനെ പറയും
അതെയോ ഏ ഇന് ഇഞ്ഞിപ്പോ ആയല്ലോ അതാ പറയ ഇന്നിപ്പോ എന്ത് പെട്ടെന്നാ വെള്ളി ആയത് ഇനി ഇപ്പ നാളിം മറ്റന്നാളും ലീവാ
പറഞ്ഞാ ഇന്ന് വിട്ടത് ഇനി നാളെ മറ്റന്നാളും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ടാ ഇന്ന് പോയത്
ഉം പോവാൻ നല്ല ഇഷ്ട അയ്ന് വാഹനം വണ്ടി കയറിയറിഞ്ഞ ഭയങ്കര ഇഷ് ടാ ഉം അപ്പ അത് ഫസ്റ്റ് തന്നെ പറഞ്ഞ് മ്മ ഞള് ഫസ്റ്റ് ഓട്ടോ ങ്ങള് ഓട്ടോറിക്ഷ ആണ് പിന്നെ ഉം ഡ്രൈവർക്ക് വിളിച്ച് പറയൊ ലേറ്റ്ള്ള ഓട്ടോറിക്ഷയായിട്ട് വരാന് ഉം ആഹ് അതൊക്കെയാണ് ഇഷ്ടം വണ്ടി അത അയിൻ്റെ ഇത് നോക്കി അങ്ങനെ ആ ഇഷ്
ഇവിടെ ബസ്സിലാ പോണേ സ്കൂൾ ബസ്സില്
ഏഹ് ഏ അയ് ശെരി
അപ്പ ഇനി വരണതു വരെ ഒരുവിധം ഫ്രീ ആയിരിക്കും
ഏഹ് ഏഹ്
ആഹ് പിന്നെ ശെരി കേട്ടാ ഞാൻ വിളിക്കാവേ